ഹലോ അലോ കേക്കാവോ? ഉം കേക്കുന്നോ ഫുഡൊക്കെ ക കഴിച്ചോ?
ഓ ഫുഡൊക്കെ കഴിച്ചു ഫുഡൊക്കെ ഉണ്ടാക്കണം തിരക്കിലായിരുന്നു
ആണല്ലേ എന്തുവായിരുന്ന്
വൈകുന്നേരം ആയിരുന്നു പിന്നെ ഫുഡിന് നമ്മൾ ഒരുങ്ങിയത് തന്നെ അ ആന്നേ ചോറും ചിക്കൻ ഫ്രൈയും പ
പറഞ്ഞായിരുന്നല്ലോ ഉം ഗംഭീരാണല്ലോ.
അത് ആഹ് നാളെപ്പൊ പി നാളെഞ്ഞി വേറെ വടെണ്ട്. പിന്നൊരു നാളെ ആഹ് അപ്പൊ വേഗം ഒരുങ്ങിയതായിരുന്നു അങ്ങനെ അപ്പൊ നമ്മള് കുറച്ച് ടൈം എടുക്കല്ലോ ഈ ഫ്രൈ ഒക്കെ ആവുമ്പോ
ആഹ ശരിയാ എല്ലാ വൃത്തിയാക്കി
ആ ഏ
ഒറ്റക്കാണോ കുക്കിയാറ് സഹായത്തിന്
ആ ഒറ്റക്ക ഉണ്ട് ഉമ്മണ്ട്
ആ ല്ലേ
പിന്നെ അത് അവർക്ക് കൊടുക്കാനതൊക്കെ നമുക്ക് സമയം വൈകൂല്ലോ പാത്രം കഴുകണം ഒക്കെ കഴിഞ്ഞ നേരം
അതെല്ല ആ ഈ നേ രാവോ എന്നും കിടക്കാനൊക്കെ
ആഹ കിടക്കാൻ ഇന്നലെ ഒമ്പതിനരായിപ്പ കടന്നിരുന്നു ഇന്നലെ ഓർഡർ ആയിരുന്നു അതുകൊണ്ട് തന്നെ അത്ര വൈകില്ലാ പിന്നെ അല്ലെങ്കിൽ മിക്ക ദിവസം പത്തര ആവും നമ്മള് പാത്രം കഴുകി അടുക്കളയിന്ന് പോരാൻ തന്നെ
ഇനിയിപ്പോ ഉറങ്ങ കഴിഞ്ഞിട്ടൊന്ന് രാവിലെ എണീക്കണ്ടേ രാവിലെ എണീക്കുവോ
ഓ രാവിലെ അഞ്ചരാവുമ്പോ എണീക്കും
ആ ഹ ഹാ
പിന്നെ ആഹ മദ്രസ ഇല്ല നാളെ അല്ല നാളെ മദ്രസല്ല അപ്പൊ പിന്നെ ഇപ്പൊ പിന്നെ അത്ര അങ്ങോട്ട് ഇതില്ല മദ്രസക്കെ ആ മക്കളെ പറഞ്ഞയക്കുമ്പോ അഞ്ചര കണക്ക അഞ്ചര കറകറ്റ്ന്ന് എണീക്കും
ഉം ഉം ഉം ഉം പിന്നെ
ഉം കൊറച്ചേരം ഉച്ചക്ക് ഉറങ്ങിരുന്നു അപ്പ പിന്നെ കൊറച്ച് ഇച്ചെരെ ഇതുണ്ട്
അതെയാ ഇന്ന് മഴ പെയ്തി ല്ലല്ലോയോ
ഇല്ല മയ ഇല്ല മഴ ഒട്ടും പെയ്‌തീല്ല ഇന്ന് ഭയ മ് ഭയങ്കരം ചൂടാണ് മ് ങ്ങളെവടെക്കെ മഴ പെയ്തിട്ട് ട്ട്ണ്ടോ
ആ ഇന്നിവിടെ മഴയുണ്ടായിരുന്നു ഇടക്ക് ആ ഒരു
ഇടെക്ക് ആ എന്നന്നാലുംലേ ഇടക്ക് പെയ്താലും നമുക്കൊരാശ്വാസ
ആണാണ് ചൂട് എന്തായാലും കൊറച്ച് കൊറഞ്ഞിട്ടുണ്ട് ആ പക്ഷ ആ ആ പക്ഷെ മഴ പെയ്തപ്പോഴത്തേനെന്തോ കൊതുക്കെങ്ങളെകി
ആ ആ കൊതു ഇബടെ അവ കൊതുകു ശല്ല്യണ്ടോ
ആഹ മഴ പെയ്യുമ്പോ നമ്മുടെ പിന്നെ ബാക്കിലായിട്ട് ചെറിയൊരു കയ്ത്തോടുണ്ട് അപ്പൊ അത് ഈ വെള്ളം കെട്ടി നിക്കുമ്പോ
ആഹ ഇവടിം ഭയങ്കര കൊതുക് ഇബടെ ഭയങ്കരം കൊതുകാണ് വൈകുന്നേരം ഉം ഞങ്ങള് പുക പുക ഇടല
ആ പൊക വക്കു അല്ലയോ ഹാ അ എന്ത് വെച്ചിട്ടോ എങ്ങ്ക്കും
എ
എന്ത് എന്ത് പുടി വെല്ലോം ഇട്ടിട്ട് പൊകയ്ക്കോ
എന്ത് ഇന്ത് പിന്നെ നമ്മള് ന്താ പറയാ ചെകിരില്ലേ ചകിരി വെച്ചിട്ട് കത്തി ആ കത്തിച്ചിട്ട് നമ്മള് പിന്നെ മഞ്ഞ പൊടി കൊറച്ച്ട്ടാ മതി നല്ലത്
ആണല്ലേ മ് ഹ് ഹ് വെളിയില് പോയിച്ചോക്കോ ക്കോ
ആ ആ നമ്മള് ചിറ്റൂടെ വെക്കും സിറ്റൗട്ടില് അവിടെ വക്കും അപ്പൊ അവർ കുറെ അങ്ങനെ ഇങ്ങനൊക്ക പോകും പിന്നെ ഈ ഈച്ച ശല്ല്യം ണ്ടോ
ഈച്ച ശല്യം ഇപ്പ ആ കണ്ണീച്ചയൊണ്ടല്ലോ ചെറിയ ചെറിയ ഈ വെള്ളം നനയുന്നടത്തും അങ്ങനെ ഇപ്പൊ വന്നിരിക്കുന്ന കാണാം
ആ ഇവിടെ ഭയങ്കര ആയിട്ട് ഈച്ചണ്ട് ഈച്ചശല്യ ഈച്ച പശൊക്കെ വെച്ചി ഈച്ചപശൊക്കെ വെച്ചിരുന്നു അവിടെ നിക്കൂല അവരൊക്കെ ആകെങ്ങട്ട് പറ്റിപിടിച്ചു നിക്കാ ഈച്ച പശ ആ പിന്നെ രണ്ടെണ്ണം വെച്ചാ രണ്ടീമേലും കൂടി അങ്ങനെ എത്രത്തോളം വെച്ചണ്ട് അത്രത്തോളെ ഈച്ചകൾ ഇങ്ങനെ പെരുകി വരാ എവിടന്ന വരുന്നന്ന് അറിയില്ല
മഴ ആയി കഴിയുമ്പോള അല്ല എല്ലായിടവും ഉണ്ട് എല്ലായിടവും ഈ മഴയാവുമ്പോഴ ഇതങ്ങളെല്ലാം വരുമ്പ ഇപ്പം കണ്ടില്ലേ ചൂട് കൂടിയപ്പം പാമ്പ് മണ്ണിന്റെ അടിന്ന് നീ വന്നതുപോലെ
അവർക്ക് നല്ലൊരു ഇതാണ് ആ അവർക്ക് നല്ലൊരു ഭക്ഷണം കി ആ നല്ലൊരു തണുപ്പും നല്ലൊരു തായി അവർക്ക് ഇങ്ങനെ എപ്പഴും അങ്ങനെ ഇതായി നിക്കല്ലേ അപ്പൊ പിന്നെ ഇത് അപ്പൊ പൊർത്ത്ന്ന് അകത്ത്ക്കങ്ങട്ട് മണ്ടി വെരാണേ
അതാ പാമ്പായാലും പാമ്പായാലും അയി ജീവനല്ലേ മനുഷ്യനാണെങ്കി അതിന്റെ ആവാസവസ്ഥ മൊത്തം നശിപ്പിച്ചില്ലയോ ആ ഹ് ഹ് പ്പ അയിനും ജീവിക്കാൻ സ്ഥലം വേണ്ടേ ന്നാ മണ്ണിനടിന്ന് ചൂടൊക്കെ ആകുമ്പോ ഇറങ്ങി ഇങ് വരുവാ ഇറങ്ങി വന്നൊ ഒരു കടി ഇറങ്ങി വന്ന് കാണുന്നോരൊരു കടി ഹ് ഹ് ആണ് എത്ര പേരായി ഈ വർഷം മ ഏറ്റവും കൂടുതൽ ഈ വർഷാണെന്ന് തോന്നുന്നു പാമ്പ് കടി വന്നിട്ട് മരിച്ചേ കൂടുതലും ആണ് ഇപ്പം ഇപ്പം കേക്കുന്നില്ല ഇപ്പം വെല്യ ഇപ്പൊ ഇത് കേൾക്കുന്നില്ല ചൂട്
മ് ആ എനിക്കിപ്പളും ആലോയ്ച താണ് സങ്കടം വെരും ആലോയിച്ചാല് പോലെ നമ്മുടെ ചേക്കില് തേങ്ങ പൊളിച്ചെടു ചെക് രി ഉണ്ടാവല്ലോ ചെകിരി നമ്മള ഇങ ആ കൂട്ടാക്കി വെച്ചിരുന്നു അപ്പം മ വെ കായപ്പോ ഞാൻ വിചാരിച്ചു ചെകിരിയൊക്കെ ഒന്ന് എടുത്തിട്ടട്ടെ വെയിൽ ഒണങ്ങീണല്ലോ വിചാരിച്ചാണ് ഞാന് ന്റെ കൈയ്യോണ്ട് ചെകിരിയൊക്കെ അങ് എടുത്ത് ഇങ്ങനെ വിതറി
അതെയാ ഹാ ഹാ
പിന്നെ ന്റെ മോളൂണ്ട് ന്റെ കൂടെ മൂന്ന് വയസ്സായിട്ടുള്ളൂ മോക്ക് അവളെന്റെ കൂടെണ്ട് അപ്പൊ ഞാന് ഒന്ന് അങ്ങട്ട് തിരിഞ്ഞപ്പോ ന്റെ മോളട്ത്ത്ക്ക് വെറ്തെ നോക്കിയതാ അപ്പൊ മോളെട്ത്ത് വന്ന് നോ പ്പണ്ട് രണ്ട് പാമ്പങ്ങനെ ഓളെ കൊത്താൻ വാണ്ടി പോണ്
അയ്യോടാ പാമ്പാണോ ചേരയാണോ
പാമ്പ് വെള്ളിക്കെട്ടന്റെ അതേ വള്ളി തന്നെ അയ്‌ന്റെ കെട്ടുന്നൊക്കെ ണ്ട് അപ്പൊ ഞാൻ വെറുതെ നോക്ക അപ്പോ ഞൻ കണ്ട് അയ്ൽ രണ്ട് പാമ്പോൾണ്ട് കൊറച്ച് കയിഞ്ഞ് ഞമ്മക് ഒന്നും കൂടി നോക്കിയോ പറഞ്ഞാണ്ട് ഓ ചെകിരി ഒന്നുംകൂടി നോക്കിയപ്പോണ്ട് അവിടെ വേറൊരു പാമ്പ്
അയ്യോടാ
മൂന്ന് പാമ്പ്ണ്ടായിരുന്ന് എല്ലത്തിനും കൊന്നു
മെല്ലാം ക്കൊന്നും പറ്റില്ലല ആരും കടിച്ചില്ല
ഇല്ല ഞാനിങ്ങോട്ടൊരു ശബ്ദട്ടല്ല ഇപ്പ പാമ്പ് പേടിച്ചു പോയി ഒന്നുണ്ട് പാമ്പിനെ കാണാനല്ല അപ്പൊ പിന്നെ ചെകിരിന്റെ ചുവട്ടില് ഇങ്ങനെ ഒലിച്ചിരിക്കായിരുന്നു ഞാൻ പറ ഞാൻ എന്റെ കൈയോണ്ട് ഇട്ത്തതാണ് ആ പാമ്പിനെ ആ ചേകിതിമ്മ പാമ്പുണ്ടായിരുന്നു. അപ്പൊ എനിക്ക് ഇപ്പളും അത്ഭുത ആന്നറി എങ്ങനെയ ഞാന് കൈ്യോണ്ട് എടുത്തിട്ട്ന്ന അതിൽ കടിച്ചിട്ടില്ലല്ലോ.
ഏ അതിങ്ങ ഇരുന്ന് കാണും.
ആഹ് അപ്പൊ അതെകി ന്ന് ഉണ്ടാകുയ ച്യങ്കില് ഞമ്മൾ ഇടുമ്പോ നമ്മളെ കൈയ്യില് ഒരു കൊ ത് കൊത്തിയാ പോരെേ?
ആ മതി നാം-
ഉ ആഹ് അതെ അല്ല വേഷലപ്പ അത്യാവശ്യം വലിപ്യണ്ട്.
ആണല്ലേ ആഹ് ഭാഗ്യമായി കട ട്ടാഞ്ഞത്
ഉം അതെ ആലോജ ച്ചാലും ആഹ് ആലോചിക്കാതെക്കേലാ ഒരു ഭാഗ്യാണ് അത് ഭയങ്കരായിട്ട് അപ്പൊ
ഉം ഉം ഉം. ഇതെന്താ ഇന്നത്തേക്ക് ബ്രേക്ക് ഫാസ്റ്റിനുള്ള തേനെ റെഡിയാക്കി വെക്കോ?
പിന്നെ ന്തോ അരി വള്ളത്തിട്ട്ണ്‌ അപ്പ ഇണ്ടാക്കാ.
ഉം ഉം അരച്ചു വെക്കണ്ടേ അരച്ചു വെച്ചിട്ടുണ്ടോ?
ആഹ് അരച്ച് വെച്ചിട്ട് അരച്ച് വെച്ചിട്ടില്ല വെള്ളത്തിലിട്ടിട്ടേ ഒള്ളു. അത് പൊതി ഇതാവണ്ടേ നമ്മള് വെള്ളത്തിലിട്ടാണ്ട് പൊതിരിണല്ലോ. എന്നിട്ടെ അരക്കാൻ പറ്റൂ ആ രാത്രി ഇട്ടക്ക ഇട്ടക്കാറാണ്. നാളെ രാവിലെ അരക്കും.
അപ്പൊ രാവിലെ തന്നെ അ അപ്പം ചൂടാൻ പറ്റുവോ അത് വെച്ചിട്ട്?
ഓ ദോശയാക്കെ ഉണ്ടാക്കുന്നേ വെള്ളപ്പല്ല. വെള്ളപ്പ ആണെങ്കിലല്ല അ അതല്ല ഇത് വെള്ളപ്പ ആ വെള്ളപ്പാണ് വെള്ളപ്പല്ല ദോശയാണ്.
ആ ആ ആ
അപ്പൊ അങ്ങനെ തന്നെയരക്കാ നമുക്ക് ദോശചട്ടിയൊക്കെണ്ട്.
അതെയോ
അത് നമ്മള് ഒരു കയിലാണ്ട് പാരും.
ആ ആ ആ ടേസ്റ്റാണോ?
ആ ആ ടെസ്റ്റാണ് അയിക്ക് ചട്ടിനി കറിയൊക്കെ നല്ല ടേസ്റ്റാ.
ഞാൻ ഉണ്ടാക്കിട്ടില്ല നമ്മളിവിടെ രാവിലെ ഉച്ചക്കേവുമ്പം ഏഹ് ച്ചരി വെള്ളത്തിലിട്ടിട്ട് വൈകിട്ടാണ് അരച്ചു വെക്കും. വന്ന് ആ രാത്രി ഉള്ളിരുന്ന് രാവിലെ ആവുമ്പോഴത്തേനും പുളിച്ച് കേറും. രാവിലെ മറ്റേ അപ്പ ചട്ടിലോ ഉണ്ടാക്കും. ഇത് ഞാൻ ചെയ്തിട്ടില്ലാന്ന് വെച്ച
അതിവടെണ്ടാക്കാറുണ്ട് ആ അത് വേറെ അപ്പം ഇത് ദോശാന്ന് പറിയും.
ദോശ ആഹ്
ഉം നമ്മള് ചട്ടിയൊക്കെ ഉണ്ട് ഇരുമ്പിന്റെ. ചട്ടിയാണ്
ആഹ് ആഹ് അതില്ല ഉണ്ടാക്കല്ല ഇല്ല ഇല്ല ഞാൻ അദ്യായിട്ടാ ക്കുന്നത് എനിക്കറിയാഞ്ഞി ട്ടൗ ആ എന്നാ ഞാൻ ഇന്ന് പരീക്ഷിച്ചി ട്ടില്ല എനിക്ക് നാളെ നോക്കണെനി. എനിക്ക് നാളെ ഉം ഉം
ഇണ്ടാക്കാറ്
ആണല്ലേ അപ്പതിന് എന്തുവാരിക്കും കറി വെക്കുന്നെ
ഉണ്ടാക്കും
ആഹ് ആഹ് ആഹ്
അല്ലെങ്കി ഓ ചിക്കങ്കറി ണ്ടാവും അല്ലെങ്കില് പിന്നെ കടലക്ക കറിയാതൊക്കെ പറ്റും
ഇന്നത്തെ ബാലൻസ് ചിക്കൻ ഉണ്ടെങ്കി നാളെ ഏതങ്ങ് ആക്കാമല്ലോ
ഉ ബാലൻസ് ചിക്കനൊന്നും ഇല്ല
ഇല്ല തീർ
ഉ ഫുള്ള് തീർത്തു ഫ്രൈ അല്ലേ അപ്പ അതത് കൈ കയ്യണ വരെ തിന്നോ കഴിക്കും പിന്നെ രണ്ട് പീസ് കേ ഉണ്ടോ
ആണല്ലേ ആ അപ്പൊ അത് പറ്റത്തില്ലല്ലോ
ആഹ ഇപ്പൊ ചിക്കനൊക്കെ ഭയങ്കര റേറ്റ് റ്റാണ് ല്ലേ
ആണല്ലേ ആ ഇനി സാധനം മഴയായി കഴിഞ്ഞ ഇനി എല്ലാത്തിനും വലയും കൂടും ഒരു വശത്തെ യുദ്ധ തിൻന്റേത്
അതെ ഇപ്പൊ പെട്രോ പെട്രോളിനും വേല കൂടി ഗ്യാസിന് അയ്മ്പ രൂപയും കൂടി
ആഹ് എല്ലാത്തിനും കൂടി മനുഷ്യനെയുള്ളൂ വെലയില്ലാത്തത്.
ആഹ്
എങ്കി ശരിന്നാ ഞാനെ വിളിക്കുന്നുണ്ടേ.
ഓക്കെ ആഹ് ആഹ്